എന്തൊക്കെ അവിടെ സുഖല്ലേ
ആ റാഹത്താണ് അങ്ങനെ പോണ്
ഉം എന്തൊക്കെ ഫുഡ് കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു ആ ദു അവിടെന്തേന ഫുഡ്
ഇവടെ ഇന്ന് വന്നതിന് ശേഷം കിട്ടിയ ആദ്യത്തെ നല്ല ബിരിയാണി ഇയ്യാഹ്
ഏഹ് ബിരിയാണി കിട്ടിയ
ഉം അല്ല കിട്ടിയേൽ വെച്ച് ഏറ്റവും നല്ല ബിരിയാണി ബിരിയാണി കുറെയായിട്ട് അല്ല ആദ്യത്തെ ഏറ്റവും നല്ല ബിരിയാണി
ആഹ ഇവിടെ നീണ്ട ചോറും ചിക്കൻ കറിയായിരുന്നു
ഓ അനക്ക് പിന്നെ എന്നാ ചിക്കൻ ഇജ്ജ് വരുമ്പോത്തിന് ഇങ്ങട്ട് ഒരു വിധത്തിൽ ആവൊല്ലേടാ
ഇല്ല ഞമ്മള് നോക്കികണ്ടും തിന്ന്ണൊള്ളു
എന്നും ചിക്കനും ബീഫും കളിയും ഇല്ല അനക്കും ഇല്ല
ഇസ് അത് ശെരിയാണ്. പക്ഷേണ് നല്ലോം ഒത്തു നല്ലോം തിന്നോന്നുല്ലേ വീട്ടുകാർ രാവിലെയും രാത്രിയും ചപ്പാത്തി ആയോണ്ടേ
ആഹ ആഹ അത് ശരിയാ ഉച്ചക്കും ചോറും രാവിലിം രാത്രിയും ചപ്പാത്തി
ആ അപ്പൊ പിന്നെ അങ്ങനെ ആട്ട് തടി വെക്കൂല ഉം
മ് മ് നോക്ക മ്മക്ക് വന്ന് വന്നിട്ട് കണ്ടറിയാ
ഇന്റെ അപ്പുറത്ത് ഒരുത്തൻണ്ട് ഓ നല്ല തടി കൊറഞ്ണ്
ആര്
നിസാമ്
ഏഹ്
ഉം ഓൻ നല്ലോം തടി കൊറഞ്ഞു
അതെന്തേ ഓൻ ഒന്നും കിട്ടേല്ലേ
ഓൻക്ക് ഇല്ല ഫുഡ് പ്രശ് കുറവാണ് പിന്നെ അതേപോലെ ഓൻക്ക് ഷ്ട്ടം ഓൻക്ക് ഇഷ്ട്ടപെട്ണിലെ
ഉം ഓൻക്ക് അവിടെ ഉരുട്ടാൽലും കുറവാണ് ഏ
ഉം ഞാൻ ഇപ്പൊ വേറൊരു ചങ്ങായിക്ക് വിളിച്ചിനി ഓൻ ഉണ്ടാക്കിട്ട് വേണം
ഏ എന്ത് ഇപ്പഴോ
ഉം ഉം കൊറച്ചുമുമ്പ്
ഉം
ഇ‌നാൻ ഇ‌നാൻ ഇ‌നാൻ
ഏഹ്.
ആഹ് ആഹ്
മം
പലരും പല കോലത്തില് പല കോലത്തിലാണ്.
അത് രസായിരിക്കല്ലോ? സ്വന്തം ഇണ്ടാക്കുമ്പോ നല്ല ഫുഡ് ഇണ്ടാക്കല്ലോ?
ആഹ അതൊക്കെ വെറ്തെ മനെ ഒന്നു ഒറങ്ങി പോയിക്കാണെങ്കില് പിന്നെ ആകെ മൂടണ്ട് പോവും. ഞങ്ങൾക്കിവിടെ ഞായറായഴ്ച്ച അങ്ങനെ ഇണ്ടാക്കണം. അങ്ങണ്ട് മൂടണ്ട് പോവും.
എന്ത് കൊളായാലോ?
ആ എല്ലാ ഞമ്മള് ഉറങ്ങി പോവും. ഒരു പത്തരീക്കൊക്കെ ഇനീച്ചും പിന്നെ പത്തണിക്ക് ശേഷം ഓം ചോറുണ്ടാക്കാന്നാല് അല്ല ചായണ്ടാക്കാന്നാ ചോറ് പോകും ചോറുണ്ടാക്കാന്നാല് ആ അങ്ങനെക്കെ ഒരു രസത്ത് കഥേൽ അയാണ്ട പോവാ ഓനിപ്പൊളിച്ചപ്പോ പറഞ്ഞ് ഓനൊരു രാവിലെ മാങ്ങ തിന്ന് ഉച്ചക്കിനിപ്പോം ചോർന് അരി വെള്ളത്തില് വെച്ചിന് ന്ന്
ഉം ഉം ഉം ഉം
അതണ്ടാവ വല്യ രസൊന്നും ഇണ്ടാവൂലേ
അഉം ശരിയാണ് ലേ ഒരു നിലക്ക് നോക്ക്യാലേ
ഉം മറ്റ് വേറൊരാള് ഉണ്ടാക്കി തരാണ്ടെങ്കില് അവിടെ ഭക്ഷണം ആവും പിന്നെ പോയി തിന്നണ്ട ആവശ്യേ ഇണ്ടാവുള്ളു
ഉം
അപ്പൊ ഈ ഭക്ഷണത്തിന് കുർച്ച് പർഞ്ഞപ്പൊ വരാ എന്താണ്? കൃഷിണ്ടായാലും അൻ ഇവിടെ അരിണ്ട് ഇപ്പോ ഇന്ന് കണ്ടെടാ മറ്റേ ഈ ഞാറ് അത്‌ അങ്ങനെ സംഭവറിയോ ഇൻക്ക് അരിന്റെ കൃഷി എങ്ങനെയെന്ന്?
അറിന്റെ ഒരു ചിന്ത ഓര് ആദ്യ സാനം ഞാറുണ്ടാക്കും പിന്നെ ഞാറ് മാറ്റ്
ആ അതന്നെ ആദ്യം ഓല് പാടത്തിന്റെ ഒരു മൂലക്കല് കുറച്ച് ഈ സാനം ഒരു സ്ഥലത്ത് നല്ല പച്ചപ്പുല്ല് നമ്മളിങ്ങനെ ചിത്രങ്ങളിലൊക്കെ കാണൂലേ പച്ചപ്പുല്ല്
ഉം ഉം
ആഹ് ആഹ് അവര് നല്ല അതങ്ങൊരു മൂലക്കല് കൊർച്ചുണ്ടാക്കും. ബാക്കി ഇഭാഗത്ത് ഫുള്ള് വെള്ളം പാരും. വെള്ളം എങ്ങനെച്ചാല് കൊഴൽ ക് കിണറുത്തായ്യ ഐ അതിൻ്റെ പേരാണ് സമ്മർശിത് ആ ഒരു ആ കിണറില്ലേ അയിന്റെ പേരാണ് സമ്മർ സിവില് ന്ന്
ചമ്മർസിവിലോ
ആഹ് അതാണ് ആ ഒരു കിണറിൻ്റെ പേര്
ഉം ഉം
അത് ഒരു വയലിൻ്റെ നടൂലാ ഇണ്ടാവുക
ഉം
എന്നിട്ട് അവിടുന്നങ്ങന ഇങ്ങനെ കെള കീറിയോണ്ടങ്ങനെ ചാല്ണ്ടാക്കിയാണ്ടങ്ങനെ വരുയ്യ
ഉം
അയിലൽ അയിലല്ല തണുത്തോള്ളാ ട്ടോ ഒരീസം ഞങ്ങള് അതിൽ കുളിച്ചനൊക്കെ പോയി. നല്ല രസോണ്ട് അതായത് ആ കിണർന് ആ കിണറിന്റെ തൊട്ട് മുമ്പില് എന്ത്ണ്ടാവും ഒരു ടാങ്ക് പോലെഒരു സംഭവം ഉണ്ടാവും നമ്മള് ആ അയ്ക്കുവാ ആഹ് അഴിക്ക് ഈ കൊയൽക്കിണറ്ന്ന് നേരെ ആ ടാങ്കക്ക് വരും ടേങ്കല്ല ഓപ്പണേകാരം ടേങ്കിൻ്റെ ആ ഒരുള്ള സെറ്റപ്പ്. എന്നട്ടായ് മൂലക്കല് ഒരു ചെറിയൊരു കല്ല് ൻ്റോ അളവില് എന്തുണ്ടാവും ഒരു ഫോൾ ഓട്ടണ്ടാവും
ഒരു വാൾ അടുവാളു വെക്കണ പോലെ
ആ വാൾവൊന്നുംണ്ടാവൂല്ല ഈ കെ കെണർന്ന് നേരെ വെള്ളതീക്ക ണ്ട് ചാടും എന്നിട്ട് അയിന്റെ ഒറ്റു മേലെരു വെട ചെറിയൊരു വെടവുണ്ടാവും അപ്പൊ ഈ ഈ ടാങ്ക്കാദ്യം വള്ളംനറയും എന്നട്ട് അയിന്ന്ങ്ങനെ ഈ വള്ളംങ്ങനെ പുറത്ത് കടയും അപ്പൊ ഈ വടവ്ക്ക്ള്ള എന്താപറയാ ആ ഒര് വെടവുകൂടെ പോര്ണവള്ളം കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഇങ്ങനെ ഫുള്ള് ചാലുകൾ ങ്ങനെകീറി വെച്ചിട്ടുണ്ടവും
ഓ
ന്നട്ട് ആ ചാല്ങ്ങനെ എല്ലാത്തിൻ്റിം നടൂകൂടെങ്ങനെ പോം ന്നട്ട്ങ്ങനെ ആ പോണ വയിക്കലൊക്കെ ഓരോ സ്ഥലത്ത് ങ്ങനെ ഓരോ കീറല്ണ്ടാവും ആ കീറൽ കൂടെങ്ങനെ ഓരോ തിലേക്കും തേണ്ടി എന്നും ഇത്ങ്ങനെ നറച്ച് വള്ളാണ് നറച്ചിടും
ആഹ് ജ്ജ് കൊറ്റാണയിന്റെ അയിൻ്റെരു വീഡിയോ ഇടോണ്ടിട്ടൊ
ആ ഞാന് വീഡിയോ ഇട്ടരൻ്റ് ന്നട്ടിങ്ങനെ ഇതാക്കി തെരും എന്താപറയ വള്ളംങ്ങനെ പോയി ങ്ങനെ സെറ്റായി അവിടെങ്ങനെ കെട്ടി നിന്ന് ഇ പിന്നെ കൊറച്ച് കഴിഞ്ഞ് ഞാറ് അത്യാവിശ്യാകുമ്പോൾ ആഹ് ഞാറ്ട്ത്താണ്ട് ഓല് പ്പറിച്ചാണ്ട് ഉം നാടും അങ്ങനെയാണ് ഈ അരിൻ്റെ സമ്പവം
ഉം ഉം
പിന്നെ വാറൊരു സംഭവണ്ട് ഇവല് അരിന്നട്ട് ഔട്ക്കാനായിട്ടൊരു മിഷീനൊക്കെണ്ട് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ഒരീസഞങ്ങൾങ്ങനെ വന്നപ്പോഫസ്റ്റ്ത്തീസം വന്ന് കുറച്ച്പാടെന്നെ മൊത്തങ്ങനെ പൊടി പൊടിച്ച് കടുക്കാട്ടോ എന്താപത് സംഭവം നോക്കുമ്പോ ഒരു ട്രാക്ടർണ്ട് ആ ട്രാക്ടർങ്ങനെ ഇതിന്റെ ഇതീകൂടെ ഇങ്ങപോകുമ്പോ ഈ വേസ്റ്റ് മൊത്തംഅയി ഈ ട്രാക്ടറ്പൊടിയാക്കൃണ്ട് പൊടിച്ചാണ്ട് ഒഴിവാക്കും ന്നട്ട് അയിൻ്റെ കാമ്പ് മാത്രം അരി മാത്രംട്ത്താണ്ട് വേർത്തിരിക്കും ഈ നെല്ല് വേർത്തിരിക്ക്ണ മിഷീനൊക്കെൺ
ഉം ഉം
ഉം ഔ അതങ്ങാനും നമ്മളെ പെരൻ്റെവിടെയങ്കിലൊക്കെ വന്നാൽ ഫുൾ പൊടിയേക്കാരം. അങ്ങനെ പൊടിയിലിങ്ങട്ട് കുളിച്ചൊരു വിധത്തിലാവും ഞമ്മള് ഉം അങ്ങനെയണരി പിന്നെ വാറൊരു കൃഷി ഇവിടെ ഇളളത് ഇതാ നമ്മളേ മറ്റേ സാനണ്ടല്ലോ ഞമ്മളേ ഇ എല്ല ഇജ് അവിട്ത്തെ നെൽ കൃഷി പറഞ്ഞ
അല്ല ഇവിടുത്തെ നെൽകൃഷി ഞാനങ്ങനെ കണ്ടിട്ടില്ല
ഏ അത് ശെരി അവിടെ പ ഇതൊന്നും ഇല്ലേ പാടൊന്നുംല്ലേ വയലൊന്നും ഇല്ലേ
എടാ ഇവിടെ ഫുള്ള് അയന്നെണ് ഇപ്പോവിടെള്ള താണ് മറ്റേ എന്താറയാ ചെറുവയർ
ഏ ചെറുപയറോ അതെങ്ങനേ അത് പറിം അത് വെറൈറ്റി ആവല്ലോ
ആ അ ഔ കാണാൻ പോത്ര ത്തുല്ലാ ഒര് നമ്മളെന്താപറയാ പുളിങ്കുരുല്ലേ പുളി പുളിന്റെ ആ വലുപ്പത്തിലായിരിക്കും അയിന്റെ പയറ്ണ്ടാവ
ആഹ്
അത് അയിന്റെ ഒരു ചെറിയത് അങ്ങനെ മൊത്തത്തിൽ ഒരു ചെറിയ സാധനം ഒരുപാട് നറച്ചുണ്ടാവും കണ്ട നമ്മൾ വിചാരിച്ചും എത്തത് ഫുള്ള് കളൊക്കെ വന്നാട് ഓല് ഒഴിവാക്കി ഇട്ട സാധന ഓക്കേ കരുതും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
ഇങ്ങട്ട് ഇവലന്ന് എത്താച്ചല് ഇങ്ങനെയുള്ള ഈ പയർ മൊത്തം പറിക്കുംഇങ്ങട്ട് പറിച്ചു കഴിഞ്ഞിട്ട് ഇത് നേരെ വീട്ടിലോ അല്ല അവിടെ വെച്ചാണ്ടോ കൊയണ്ട് കൂട്ടിയാണ്ട് അത് അടിച്ചും ആഹ് ഇതിന് മുങ് തോട്ന്ന തോട്നന്ന ഓല് പറ്യ ഏ
ഉം ഉം
അപ്പ അങ്ങട്ട് അടിച്ച് പൊട്ടിച്ചാണ്ട് അതിന്റെ ഉള്ള് ഇള്ള ആക്കെ ചെറുപയർ അത്. എടുക്കും അഹ് അങ്ങനെ ഇണ്ടാവല് അഹ്. ! ! ഈ
വാ റെ കൃഷിയൊന്നുല്ല
ഈ വേറെ ഇത് യാ കണ്ടിട്ടില്ല. ഞാൻ ആ കസാലെ കണ്ടത്. പിന്നെ അറ്ഞ്ഞാല് ഇവടെ ഇത്ണ്ട്. കാരക്കെണ്ട്
! ! കാരക്കെ അതെങ്ങനെ വെറൈറ്റി ആണല്ലോ
ആ അത് കൃഷിയായിട്ടെല്ലാ ഇങ്ങനെ ഓരോ പെരന്റെ മുന്നില് ഇണ്ടാവും. ഇ ബെടെ അത് വളരും ഉം ശേ എന്തക് ഇവര് കാര്യായിട്ട് ഇതാക് അ അങ്ങനെ ആക്കാത്തോണ്ട് ഇബെട്ത്ത്ള്ളേന്റെ കുരു നല്ല വലിപ്പണ്ട് ഏഹ്.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
ഒ എട്ക്ക് എട്ക്ക് കുട്ട്യേള് പേരേന്ന് പായ്പു. പൊട്ടിച്ചോണ്ട്രും ഏഹ് കല്ലിട്ത്ത് എറിഞ്ഞാട് ഏ ടേസ്റ്റ് പറ്ഞ്ഞാല് ആ കൊഴപ്പല്ല ഉം ഇന്നാലു നമ്മക്ക് കിട്ട്ണ ആ സാനംല്ലേ അതിന്റെ ഒരു ടേസ് ഒന്നും കിട്ട്ണില്ല. എന്താച്ച എക്സ്പോർട്ട് കോളിറ്റി ഒന്നും ഉള്ള അല്ല. ആഹ് അപ്പൊ ഇപ്പളാണ് നമക്ക് മനസ്സിലായത്. ഞമക്ക് ക്ക് വരുന്നതക്കെ നല്ല ക്വാളിറ്റിയുള്ള സാനാ ണ്
ആഹ് ആഹ്
പിന്നെ അതേപോലെന്നെ ഇവടെ വാ പിന്നെ അവിടെ ഉണ്ടാവൂലേ. ലിച്ചി ഒരുപാടില്ലേ ഔടെ?
ആ ലിച്ചി ഒരുപാട്ണ്ട്. ലിച്ചിന്റെ കാലം കഴിഞ്ഞ്
ലി ആ ലിച്ചിന്റെ കഴിഞ് ലിച്ചിന്റെ കഴിഞ്ഞ്. വന്നാണ്ട് ഇൻക്ക് തോന കിട്ടിക്ക്ണു ഇബ്ടെ ഇങ്ങനെ കൊണ്ടന്ന് തരും
ഉം പിന്നെ മറ്റെ ഇതുണ്ടായിരുന്നു. മാങ്ങേണ് ഇപ്പോ ഇബട്ത്തെ സീസൺ
ആഹ് മാങ്ങന്റെ ഈസൺ തന്നെയാണ് ഇവടെ. പക്ഷെ ഇപ്രാവശ്യം ഇബ്ടെ പ. പറ്റ കൊറവാണ് മാങ്ങ അതുകൊണ്ട് ഇപ്പൊ കിട്ടലും കൊറവാണ് ഏഹ് മറ്റേ ഇങ്ങനെ സ്ഥിരായിട്ട് കൊണ്ടരുംന്ന് ഇവലൊക്കെ പറഞ്ഞെ ആഹ് ഇപ്രാവശ്യം ഇവടെ മാങ്ങൊന്നും കൊലച്ചിട്ടൊന്നുല്ല. അപ്പൊ മാങ്ങ ഇല്ല സാനം ഇല്ല ഇവടെ.
അത് ശരി നഷ്ട കയിപ്പോയില്ലേ
മാർക്കറ്റ് ആ നഷ്ട്ടായി. മാർക്കറ്റ് ഇപ്പം കിലോൻ അയ്മ്പറ്പ്യണ്ട്
മാങ്ങക്കൊ
ഉം
അവിടെന്തോ വലാവോ
ഇവിടെ ഒരു തക്കാളിപ്പെട്ടിക്ക് നാന്നൂറു പ്പിയാ
ഓ ഹോ കിലോന് ഇരുപ ഇരുപത് ഇരുപത് ഉണ്ടാവേണ്ടാവരും ല്ലേ
ആ ഇപ്പൊ ഒരു തക്കാളി പെട്ടി എത്ര ഇണ്ടാവും എത്ര കിലോ ഉണ്ടാവും കൊറേ ഉണ്ടാവും ലേ
ആഹ്
ഒരു പത്ത് രൂപഒക്കെ ഉണ്ടാവില്ലേ പത്തോ പ ഇരുപത് രൂപ ഒക്കെ ഉണ്ടാവില്ലേ ഇരുപതിലോ ഉണ്ടെങ്കിൽ ഇരുപത് റുപ്യ പത്തിലോനാണെങ്കിൽ നാൽപ്പത് റുപ്യ അങ്ങനെ വരും
ആഹ്
എത്ര ഇണ്ടാവും എനിക്കറിയില്ല
നിങ്ങളപ്പോ ഹോൾസെയിലാ വാങ്ങല്
അല്ല റീട്ടെയിലിന്റെ കാര്യം അങ്ങനെ എനിക്കറിയില്ല ഞങ്ങള് നോക്കിയില്ല നമ്മള് ഇവിടെ സെക്യൂരിറ്റീൻ്റെ പെരേലുണ്ട് വാങ്ങാ പിന്നെ മൂപ്പര് തോട്ടൊക്കെ ഉണ്ട് അപ്പൊ ഓലൊക്കെ ഇങ്ങനെ അങ്ങനെ തരും
ആഹ്
ഉം ഉം
പിന്നെ അതേപോലെ ഇതും പിന്നെന്താ പിന്നെന്താ കിട്ടിയെ പിന്നിവിടെ അയ്യ അയിന്റെ പേര് ഇനിക്ക് ഓർമ പിന്നെ ഇവരെടുത്തി ഇവരെ ഒരു സാധനുണ്ട് ജിലേബി അത് കഴിച്ചെക്കുന്നൊജ്ജ്
ഇല്ലജ്ജ് അതിൻ്റെ ഫോട്ടോന്നയക്ക് എന്നാലേ നമുക്ക് ഒന്ന് വാട്സപ്പിലയക്ക്
ല്ല അയിതാണ് നമ്മള് പുളില്ലേ
ആഹ് അതല്ലെടാ ഏകദേശക്കൊരു ഇതായല്ലോ ഇപ്പ മ്മടത്ത് സമയേ
ആഹ് ആയോ ആഹ് അന്നാ ആയിക്കോട്ടന്ന
എന്നാ ഇജ്ജ് ഫോട്ടോ അയക്ക് ട്ടോ
ആഹ് ഫോട്ടോ അയക്കാം
ആയിക്കോട്ടെ ഇത് പത്ത് മിനിറ്റ് വർത്താനം പറഞ്ഞ് തീർക്കണം
ഞൻ അങ്ങട്ട് വിളി
എന്താ ഓഫ് ആകാത്തെ
ഓഫാകുന്നില്ലല്ലോ
ഞാൻ പന്ത്രണ്ടിന്റെ ആയിക്കോട്ടെ ആഹ്